ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്.
ഓ നല്ല വിശേഷം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട്
ഇവിടെ നല്ലത് അവിടെ നല്ല മഴയാണോ
ഓ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഒന്ന് തോർന്നിട്ടുണ്ട്
ആ ഇവിടെ നല്ല മഴയായിരുന്നു പക്ഷെ ഇപ്പ ഈ പറഞ്ഞു ഇവിടെ വല്ിയഴ ഇപ്പല്ല തോർന്നാ നൽക്കണത് ഇ രാത്രിയിലത്തേക്ക ആയിരിക്കും മഴ അടുത്തത്
ആഅതെ തന്നെ
ആ ഇന്നലത്തെ അത്ര മഴയില്ലാ അത ഇന്നലെ നല്ല മഴയായിരുന്നു
ആഹ ഇന്നലത്തെ അത്ര മഴയില്ല.
ആ ഇവിടെ അത് ഇന്നലത്തെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇന്ന അത്രയും മഴയില്ല കുറ. തോന്നട്ടുണ്ട്ണ്ട എന്നാലും പിന്നെ വെയിലും ഇല്ലാട്ടോ അങ്ങനെ
ആ അതെ ഇവിടെയും അങ്ങനെ തന്നെ വെയിലും ഇല്ല പകലൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ കൊറച്ച് ജസ്റ്റ് ഒന്നിട്ട് ഓർന്നടു ുന്ന ആണുന്നുണ്ടര് ഇപ്പൊ രാത്രിയില് നല്ല മഴയാണോ?
ഉം ഉം ഉം
എവിടെയേങ്കിലും പോകറുണ്ടോ പുറത്തൊക്കെ
പൊറത്ത് ഞാന് ഞങ്ങള് പോവാറുണ്ട് വെക്കേഷനൊക്കെ ഞങ്ങള് പോവാറുണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ നമ്മള് ഇ ഇപ്പൊ പോയില്ലെങ്കിൽ പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് ഫോണിൽകൂടെ ആൾക്കാർ ഇങ്ങനെ സ്റ്റാറ്റസ് താ സ്റ്റോറിഒക്കെ ഇടുമ്പോ പിള്ളേർക്കും നമ്മുക്കൊക്കെ വിശന്മാലെ പോയില്ലെങ്കി അതുകൊണ്ട് ഇപ്പ വെ വെക്കേഷനല്ലേ മിക്ക വെക്കേഷൻ തന്നെ പിള്ളേര് വലുതായപ്പ മിക്ക വെക്കേഷനും പോവാറുണ്ട്
ആഹ
ഉം നിങ്ങൾ എങ്ങനെയല്ലാ പോവാറുണ്ടോ
കുട്ടികളിപ്പ ആയതിനു ശേഷം അങ്ങനെ ദൂരയാത്രയൊന്നും ഇല്ല അടുത്ത ഇവരെയ കൊണ്ട് എല്ലാ ഞായറാഴ്ചകളും ഒക്കെ ബീച്ച് പാർക്ക്‌ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും
പോകും അ അവടെ അടുത്ത് ബീച്ചൊക്കെ ഇണ്ടോ
ആ അടുത്ത ഒരു ഇരുപത് മിനിറ്റ് ദൂരം
അത്രേ ഉള്ളൂ ആ ആ നമുക്കി വിടെ അടുത്ത ബീച്ച്ന്നൊന്നുമല്ല അടുത്ത ബീച്ചില്ല കൊറച്ച് പോണ അങ്ങോട്ട് ഉം ഉം അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിപ്പോ എങ്ങോട്ട നിങ്ങള്ൾപോയത്
കല്യാണം കഴിഞ്ഞ് വയനാട് കോഴിക്കോട് അങ്ങനെയുള്ള കാസർഗോഡ് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി
ആ ആ ആ ലോങ്ന്നും പോയിട്ടില്ല ല്ലെ
ഇല്ല ദൂരെയൊന്നും പോയിട്ടില്ല
ആഹ നമ്മള് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് മോനായി പിന്നെ പോ ഇത് കല്യാണം കഴി ഹസ് ബന്റ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയരുന്നു മോനയപ്പപിന്നെ മോനും ഒരു വയസുള്ളപ്പോൾ നമ്മൾ ആദ്യയിട് ഇക്കുറി പോനെ ആദ്യഅധ ഞങ്ങൾ ഊട്ടി ട്ടിക്ക പോയത് പിന്നെ നങ്ങള് മൂന്നാറ് കൊടൈക്കനാല് പിന്നെ എല്ലാം സ്ഥലത്ത് മിക്കപ്പോയി തന്നെ ഊട്ടിക്ക് തന്നെ മൂന്നാല് പ്രാവശം പോയി
ആഹ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നോ ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു വയനാട് അധികം പോകാലുണ്ട്
ആഹ വയനാട് ഞാൻ ഇതുവരെയും പോയിട്ടില്ല വയനാട് എനിക്ക് കാണണംന്ന് അ ആഗ്രഹണ്ട് പക്ഷെ ഇതുവരെ പോകാൻ പറ്റിട്ടില്ല വയനാട് ഒന്നില്ലങ്കിൽ ഭയങ്കര ച്ചു ചൂടായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര മഴയായിരിക്കും
ആഹ് ഇ കാലാവസ്ഥയക്കെ ആണെങ്കിൽ യാത്ര കുഴപ്പില്ല വയനാട്
കുഴപ്പില്ല ആ പക്ഷ ച്ചു ആ പക്ഷ പക്ഷെ ചൂടത്ത് ഞങ്ങള് പോവാന്ന് കേരത്തി ഭയങ്കര ചൂടാ അവിടെ മറ്റേ ച വയനാട് ചുരൊക്കെ പോണം പിന്നെ മറ്റേ പിന്നെ എടയ്ക്കൽ ഗുഹ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ ഭയങ്കര ചൂടാന്ന് പറഞ്ഞോണ്ട് ഉ പിന്നെ പോവാൻ പറ്റിയില്ല
ആ എടയ്ക്ക് ഗുഹ അത്യാവശ്യം കാണാനുണ്ട് അതുപോലെ തന്നെ അവ്ടെന്താ ജൈന മതശേ ത് ക്കില്ലേ ജാ അതൊക്കെങ്ങനെ പൊട്ടി പൊൾഞ്ഞ് പോയി കൊർച്ച് ഭാഗങ്ങളൊക്കേമ്മക്ക് പോയാല് പ്പൊ കാണാപറ്റുള്ളൂ
ആ പഷെ ഞാൻ പോയിട്ടില്ല അവ്ടെ ഇതൊരെ അന്ന് ഞാനീ പറൊല യൂട്യൂബ് വീ ഡ്യോല് കണ്ട്കേട്ട പര്ച്യൊള്ളു അങ്ങനെ സംഭൊവ്ങ്ങളൊക്കെണ്ടെന്ന് നടക്കാന്വൊത്തിരിണ്ട് കാണാനും ഒത്തിരിണ്ടെന്നൊക്കെ പഷെ പോവാൻ പറ്റീട്ടില്ല ഇതുവരെ
എടക്കൽ ഗുഹ നല്ലോണം ചുറ്റി നടന്ന് കാണാനുണ്ട് അത്ങ്ങാ കേറി പോവാനും കൊറ്ച്ച് പാടുവാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് പോയ്ട്ടിണ്ടേര്ന്നു അതെപോലെ ഊട്ടീലും അങ്ങനെ പോയിട്ടിണ്ടേര്ന്നു
ആ കല്യാണത്തിനും കല്യാണം കഴിഞ്ഞ് നമ്മള് അപ്പ പോണത് ന അത് കഴിഞ്ഞ് പിന്നെ പോമ്പോ നമുക്കെന്തായ്ലും എടങ്ങേറുകളാ
ആഹ് കുട്ട്യളൊക്കായി കഴിഞ്ഞാ പിന്നെ ദൂരെ പോവലും പണിയാന്ന്
ആഹ് അല്ലേ പിന്നെ പിള്ളേരെക്കെ വല്താവണം പിന്നെ
ആഹ് അതെന്നെ
വല്തായി കഴിമ്പൊള് പാടാ പിന്നെ ചെലവായ്ര്ക്കും പിള്ളേര് ചെറ്തായിരിക്കുമ്പതെ ചെലവാരിക്കും മക്കള് വലുതായി കഴിയുമ്പ നമ്മടെ അത്രെക്ക്യാ മ്പ നമ്മക്ക് ആ വല്ല്യൊരാൾടെ പോലെയാലെ പിള്ളേരാമ്പൊ നമ്മക്ക് മടീല് ഏലും കൊണ്ടോം സുഖാത്താ ഞാൻ നോക്കീട്ട് ഞാൻ തരനുഭവം വെച്ചിട്ട് നമുക്ക് കുഞ്ഞിത ക്കുമ്പ നല്ല സുഖാ ചെലവ് കൊറവ്ണ്ടാവുന്നമ്മക്ക് പഷെ വെല്ല്യതാമ്പോ ചെലവ് കൂ അതന്നല്ലേ മക്കളൊക്കെ വല്തായില്ലേ
ആഹ് അതെ ഞങ്ങളിവിടെ ഇവിടുന്ന് എന്റെ വീട്ടിലേക്കും ഇങ്ങോട്ടും ഒര് ഒന്നര മണിക്കൂറിന്റെ ദൂരണ്ട് ഒന്ന് നമ്മളങ്ങോട്ടിങ്ങോട്ട് പോമ്പതന്നെ ഇന്നൊക്കെ വരുമ്പോ കഴിഞ്ഞൂസൊ ഇന്നലെ വന്നെ അമ്മളിങ്ങോട്ട് നൽ മഴ്
ആഹ് ആഹ് മഴത് പാടാ ആഹ് അതെ മഴത്തുവാടാ ഇനി
വരെം കൊണ്ടൊരു ആ ഒമ്പത് മാസം മുതല് ബൈക്കില് പോവാൻ തൊടങ്ങിയിരുന്നു മറ്റേ കാരി കങ്കാരു ബാഗില്ലേ ട്രാവലെയ്റ്റ് താക്ക്ന്ന ബാഗ് അത്ട്ടിട്ട് രണ്ടാളെം കൊണ്ട് പോം അതാണെ പിന്നെ എട്ത്ത് നടക്കണ്ടെല്ലോ ഇതിങ്ങ്നെ ഇട്ടിട്ട് പോവാലോ
വ ആഹ്
പങ്ങന പോവും
ബാ റ്റൂ വീലർല്യ പാടാ യാത്രെയീ മഴയാമ്പോ നമുക്കല്ലെങ്കി തന്നെ വെള്ളം മഴ പെയ്യുമ്പം വണ്ടി ഉടിക്കാനും ബുദ്ധിമുട്ട പിന്നെ മക്കളെം കൊണ്ട് എങ്ങനെക്കെ കോട്ടക്കെടിച്ചാലെന്തെ പ്പം നാലില്
ആഹ് കോട്ടിടിച്ചാലെന്തായാലും നനയും പിന്നെന്താന്നെച്ചാല് നമ്മള് സ്ഥിരം മഴെം വെയിലൊക്കെ കൊള്ളുന്നോണ്ട് മക്കൾക്കുവത് ശീ ഇതായത് കൊണ്ട് ഇപ്പ വല്ല്യ പ്രശ്നല്ല
കൊഴപ്പല ആഹ് ഞാനിന്നെലൊന്നു മഴ നനഞ്ഞെ ഇപ്പതേ ഇന്ന് രാവിലെ തൊട്ട് ഒച്ചേയ്ല്ല ഭയ്ങ്കര തൊണ്ടവേദനെം ജലദോഷൊക്കെ ഒരു സുഖൊല്ല ആഹ് ഭയ്ങ്കര തൊണ്ട വേദനേം തലയ്ക്കൊരു വിങ്ങല് പോലെ ചെറിയൊരു മഴേ നനഞ്ഞോള്ളൂ കാര്യം ട്ടിട്ടില്ല കോട്ട് വണ്ടിയിലൊണ്ടായ്ര്ന്നു പഷെ കോട്ടിട്ടില്ല മടിയായ്തോണ്ട് ചെറിയ മഴെല്ലേന്നോർ
ആഹ് ഇപ്പൊ കൺ ഒക്കെങ്ങനെ എന്താ പറയാ കെ എസ് ആർ ടി സീല് ഏ ട്രിപ്പ് പോന്ന വീഡ് ണ്ട് എല്ലാരും സ്റ്റാറ്റസ് വെക്ക്ന്നുണ്ട് ഞാന്റെ ന്നു പോണേര്ന്നു ഏടേങ്കിലൊ
ആ എല്ലാരും പോണ്ട അതവുമ്പേ വണ്ടിക്കൂലി ഒന്നും ഇല്ലല്ലോ നമ്മള് പിന്നെ ഫുഡിന്റെ മാത്രം പൈസ എടുത്ത്
ആഹ പൈസ എടുത്താ മതിയല്ലോ രാവിലെ പോയാ തെ ഫ്രണ്ട്സ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എവിടെെങ്കുംട്രിപ്പ് പോവാൻ രാവിലെ പോയിട്ട് നമുക്കൊ ഒരു ആർ മണി അ ത്തിരിച്ച് വരുമ്പ ഒരാആരു മണിയ ആവുന്ന ആ റെയ്ച്ചിൽ ച്ചു വരിയേ ചെയ്യാന്നൊക്കെ പറഞ്ഞണ്ട്
ആഹ
നല്ല കാര്യ പോവുവാണെങ്കിൽ നല്ല കാര്യം എപ്പള ഇനി പോ കീരണേന്ന് പറയാൻ പറ്റൂല
ആഹ് അത് തന്നെ പിന്നാന്ന് വെച്ചാ എന്താ നമ്മെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ എവിടെയും ജോലി ഇന്നും പോവാത്ത ഒരാളെ സംബന്ധിച്ച് എവിടെലും പുറത്തൊരു യാത്ര എന്ന് പറഞ്ഞാൽ അഹ് നല്ലൊരു കാര്യം തന്നെയാണ് എവിടെ ഇറങ്ങുന്നൊന്നും ഇല്ലല്ലോ
ആഹ
പിന്നെ ഇടയ്ക്കൊക്കെ നമ്മള് പുറത്തേക്ക് നമ്മടെ മനസ്സിൽരു റീഫ് കിട്ടും വീട്ടിനകത്തിരിക്കുന്നക്കെ കുറേ ചിന്തകളും കാര്യങ്ങളും പുറത്തേക്ക് ഇറങ്ങുമ്പോ കുറച്ച് നേരത് ത്തേക്ക് എങ്കിലും അതൊക്കൊന്ന് മറക്കാൻ പറ്റും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും പുറത്തുന്ന ആൾ കാരും ഒക്കെ കാണുമ്പോളെ ഒരു സുഖം കിട്ടും
എവിടേലും പോണം ഉണ്ട് ദൂരെ യാത്രയൊക്കെ പോണംന്ന് വിചാരിക്കുന്ന് ഉം ബൈക്കില് മഴയാലും വെയില ആയാലും അങ്ങ് ദൂര യാത്രൊക്കെ പോവാണെങ്കിൽ ആഹ്
അങ്ങനെ നല്ലതാ പോണത് രസംണ്ട് പോണത് ഇപ്പോഴേൊക്കെ പോവാൻ പറ്റുള്ളൂ കുറച്ചുകൂടെക്കെ കഴിഞ്ഞ ക്ക് പറ്റ ആദ്യം
ആഹ് അതന്നെ ഞൻ ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞ തീരെ പോവാൻ പറ്റില്ല
ആഹ് പറ്റില്ല
ഉ
ടൂ വീലറില് പിന്നെ പോവാനേ പറ്റൂല്ല രണ്ട് പിള്ളേരും നമ്മൾ രണ്ടൂരം കൂടി ആരിക്കുമ്പോൾ ഒട്ടും പറ്റൂല്ല
ഒട്ടും പറ്റുള്ള സ്ഥലവും ഉണ്ടാവൂല്ലല്ലോ പിന്നെ ഇപ്പം ബൈക്കില് രണ്ട് എതാളല്ലോ അത് കൂടുതൽ ആൾക്കാരെം കൊണ്ടോകാൻ പറ്റില്ലാ എന്നല്ലേ പറയുന്ന
ഇല്ല ആഹ് അതന്നെ
പിന്നെ വിചാരിക്കും കുട്ടികളപ്പ ചെറുപ്പം തന്നെ ആയാ മതിയായിരുന്നുന്ന്
ആഹ് അതാ ചെറുതായി ഇരിക്കണ ഏറ്റവും നല്ലത് വലുതാകുമ്പോ നമുക്ക് എല്ലാം കൊണ്ടും പാടാ പിന്നെ നമ്മുടെ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പ ഒന്ന് വലുതായ മതിന്ന് ഓർക്കും
ആഹ് അതന്ന
പറയുമ്പലെ ഇരിക്കുമ്പോ തോന്നും ഓ നി ന നടന്നാർന്നെങ്കി നടക്കുമ്പോ ഒന്ന് ഓടിയർനിന്നെങ്കി എന്നൊക്കെ തോന്നുന്നു പക്ഷെ ഏറ്റവും സുഖം നോ ചെറുന്നായിരിക്കുമ്പ തന്നെയ
ആഹ് അതന്നെ
ഉം മകടെ പേരിനന്ന
ഏഹ്
പേരെന്താ മക്കടെ
മക്കളുടെ പേര് മിന്നൂട്ടി പൊന്നുട്ടി നമ്മളെ വീട്ടിൽ വിളിക്കും സാൻവിക, സാത്വിക ഓറിജിനൽ നേം
ആഹ് ആഹ് ആഹ്
കുരുത്തക്കേട് ആണ് എവിടെേലും ഇന്ന് രാവിലെ തന്നെ പുറത്ത് ഇങ്ങോട്ട് വരുമ്പോ രാവിലെ പഴയ വണ്ടിൽ ഫ്രണ്ടിൽ ഒരാക്കിയിരിക്കണം നടക്കി ഇരിക്കാൻ പറ്റില്ല ആയ ന മഴയാണ് രണ്ടാളും നടക്കുന്ന മതി പറ്റൂല്ല റന്നിട്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഒരാളെ പകുതി വരെ ഫ്രണ്ടിലി പിന്നെ പകുതി എത്തുമ്പം അടുത്താളെ ഫ്രണ്ടിൽ ഇരുത്തി ഒരേ ടൈമില് രണ്ടാൾക്കും ഒരുമിച്ചിരിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം
വാശ്യ അതന്നെ അവരോ പ്രായല്ലേ ഒരേ ഇതല്ലേ അവരുടെ
ആഹ് അത് പറഞ്ഞ് പകുതി എത്തി പിന്നെ മാറിയിരുന്നു വല്യ കുഴപ്പൊന്നുമില്ല
ആഹ് ഓ ഹൊ ഹൊ ചേട്ടന് എന്താ ജോലി
കാർപെൻ്ററും ആണ് നാട്ടിൽ തന്നെ
ആഹ്
ഞാൻ ആയുർവേദ ഹോസ്പിറ്റലി ആയിരുന്നു തെറാപ്പിസ്റ്റ് ആയിട്ട് അപ്പം ഞങ്ങൾക്കും ഇവിടെ ദൂര യാത്ര തന്നെയാണ് പ്രശ്നം ഒന്നാമത് പോയി വരാനുള്ള സൗകര്യം ഒക്കെ കുറവ് ഒരു രണ്ട് മണിക്കൂറിന്റെ യാത്രയുണ്ട് വർക്ക് ചെയ്യുന്ന അവിടേക്ക് അപ്പൊ പിന്നെ ഞാൻ ങ്ങനെ മതിയാക്കി ഡെയിലി പോയി വരവ് നടക്കില്ല പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് വർക്ക് ചെയ്തിയായിരുന്നു കല്യാണത്തിന് മുമ്പ് ഉ
ആഹ
പിന്നെ അതങ്ങ് നിർത്തി ഡെയിലി പോയി വരവ നടക്കാത്തോണ്ട്
ആഹ ആഹ് പിള്ളേരെ ഞ പിന്നെ പറ്റൂലല്ലോ
അെ ആ് ആ സ്കൂള് വിട്ട കഴിഞ്ഞാൽ ആ സമയമാകുമ്പം പോയി വരാനും പറ്റില്ല രാവിലെ സ്കൂള വിടുമ്പോ ഒരു തിരക്ക് ഒക്ക തന്നെയാണ് നമ്മക്ക് ഒറ്റക്കാവുകയില്ല
ഉം ഉം. ഉം അതെ അല്ലെ പിന്നെ വീട്ടില് അമ്മക്കൊക്കെ സുഖമണ്ട് കുഴപ്പ ഇില്ലായിുന്ന അല്ലെ
എന്താ
അമ്മയ്ക്ക് സുഖം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വൈുന്നേരം വരുമ്പോ മക്കളെ വരുമ്പോ വീട്ടിൽ അമ്മയ ഉണ്ടെങ്കിലേഴ ല ആരോഗ്യക്കണ്ട കുഴപ്പില്ല ജോലി
ള്ളത് അപ്പൊ അവിടെ അമ്മയും അച്ഛനുണ്ട് പക്ഷെ അച്ഛന അമ്മേ പണിക്ക് പോോന്നയാോ അപ്പൊ ആ അന്നരം നമ്മള് സമയം അവരു സമയം അപ്പൊ എവിടെ അമ്മുണ്ട് അമ്മ അമ്മ അമ്മയും ഹസ്ബൻറിന്റെ ട്ടനുണ്ട്
ആ നേട്ടന്റെ കല്യാണം കഴിഞ്ഞല്ലേ അപ്പൊ?
ഇല്ല ഇല്ല ഒരാൾ കല്യാണം കഴിയണത്രേ.
ആഹ ആഹ ഉം അപ്പൊ അവിടെ വീട്ടില ആരൊക്കെയുണ്ട് ആ ഓക്കെ ശരിയാന്നെങ്കിൽ ആ ഓക്കെ ആ ഓക്കെ ആ
ആ അ